എന്താ പരിപാടി
എന്താ പ്രത്യേകിച്ചൊന്നുമില്ല
ഉം ചായ ഒക്കെ കുടിച്ചോ ഉം
പ്രശ്നൊന്നുല്ല
അതെ പണിയെല്ലാം കഴിഞ്ഞിട്ടിരിക്കണോ
ആഹ പണി എല്ലാം കഴിഞ്ഞുച്ച ആഹ തുണിയള് ഉണ്ടാവൂല്ലേ ഉണക്കിയാ തുണിയള് അതിങ്ങനെ എടുത്ത് പണിയ
ആഹ ആഹ വെയിലുണ്ടായിരുന്നോ
ഇന്ന് വൈല് ക്കണ്ടായിനി
അതെ ഇന്ന് ചോറിന് എന്നായിരുന്നു കറി
ചോറിന് സാമ്പാറ്
ഉം ഉം മീനൊന്നും മേടിക്കാറില്ലേ
മീനോ മീനൊന്നും വേടിക്കാറില്ല
ആഹഹ പിന്നെ വെജിറ്റബിൾ ആണ് എല്ലാവർക്കും ഇഷ്ടം
ആ
ഉം
അതെ നല്ല അതാ നല്ലത് വീട്ടിലുണ്ട എന്തെങ്കിലും പച്ചക്കറികളൊക്കെ
വീട്ടില് പച്ചക്കറി ഉണ്ടാക്കലൊക്കെ ഉണ്ട് അവിടെ ഉണ്ടാക്കലുണ്ട് ഇവിടെല്ല എന്റെ വീ
അതെല്ലേ ആഹ് ആഹ്
ഹസ്ബൻഡിന്റെ പയർ ഇണ്ടാക്ക പ്പം
അപ്പൊ വീട്ടിൽ പോകുമ്പോ കൊണ്ടുവരും പച്ചക്കറിയൊക്കെ വീട്ടി പോകുമ്പോ കൊണ്ടുവരു പച്ചക്ക
ഇല്ലേ അങ്ങോട്ട് കൊണ്ട്വരാനൊന്നും ഇടക്ക്‌ ളൊക്കെ തിരും പോളും വരുമ്പോ കൊണ്ടെർലൊന്നുല്ല
ആഹ്
ഉം പിന്നെന്താ ഫുഡ് ഒന്നിച്ചോണാ വെക്ക്‌ന്നെ രാത്രിക്കുള്ളതൊക്കെ
ആഹ്
അതാ എളുപ്പം വീട്ടിലാരൊക്കെയുണ്ട്
കെട്ടിയോൻ മാമൻ മാരുടെ സീടെ അനിയത്തി അവക്കെണ്ട്
ആഹ് ആഹ് ഉം പിന്നെ അവരൊക്കെ പഠിക്കവാ
ആഹ് ആഹ് ഒരാള് പ്ലസ്റ്റു കഴിഞ്ഞു ഒരാള് എന്തന്നാ പറയാ ഇന്റീരിയർ ഡിസൈനിങ് പഠിക്ക
അതെ ആഹ് ആഹ് ഇന്റി അപ്പൊ അതെങ്ങനെയാ ഡിഗ്രി പ്ലസ്ടു കഴിഞ്ഞിട്ടാ
ആഹ് ഏഹ് ഡിഗ്രി കഴിഞ്ഞിട്ട്
അപ്പൊ ഡിഗ്രിക്ക് ഏതായിരുന്നു സബ്ജക്ട് എടുത്തണ്ടാരുന്നെ
ഡിഗ്രിക്ക ഡിഗ്രിക്ക് ഏതാ ഏതാ എടുത്തിണ് കോ ഡിഗ്രീന്ന് ബാക്കിക്ക അധികാവില്ല ഞാൻ പ്ലസ്ടു വരെ പോയി
അതെ ആഹ് ആഹ്
അതിനെ പറ്റി അറിയില്ല
പിന്നെന്താ വിശേഷം ടൂറൊക്കെ പോവാറുണ്ടോ
ടൂറ് പോവാ ഇല്ലേ കൊറെആയി ഇപ്പോ ടൂറൊക്കെ പോയി റ്റ് ഞാൻ പോയിറ്റില്ല ഞാൻ ഈ ചെറിയ കുട്ടികളെ ഇട്ട് എട്ടു മാസായ കുട്ട്യായാണ്
എന്തോ
അവാ കാര്യങ്ങളൊക്കേന്നു അറെസ്റ്റിലേന്നു
അതെയോ പ്രസിച്ചെടുക്ക്വാണോ
അല്ല എട്ടാം മാസായെ കുട്ടിക്ക്
അതെ ആഹ് ആഹ് ആഹ് എന്ത് പേരിട്ടെ എന്ത് കുഞ്ഞാ
ആൺകുഞാണ്
ആണ രാത്രി എങ്ങനെ വഴക്കുണ്ടോ ഒറ അതൊ കിടന്ന് ഒറങ്ങ്വ
കെടന്ന് ഒറങ്ങൊക്കെ ചെയ്യും എടക്ക്ഇങ്ങനെ ഒണരും പാല് കൊടുക്കണം പാലോടുത്ത പിന്നെ ഒറങ്ങും
വെയ്റ്റൊക്കെ ഇണ്ടാരുന്നോ കുഞ്ഞ്
ആഹ് ഉണ്ട്
ആഹ് ആഹ്
അത്യാവശ്യത്തിന് ഇണ്ട്
ആഹ് കഴിക്കാൻ കൊടുക്കാൻ തൊടങ്ങിയോ
എന്ത്
ഫുഡ് എന്തേലൊക്കെ കൊടുക്ക്വോ ചോറ് കൊടുക്കൊലെ ആഹ് ആഹ് ആഹ് പച്ചക്കറിക്കെ വേവിച്ചു കൊടു ക്യാപ അതോ
പച്ചക്കറ്യന്നും കൊടുക്കലില്ല ഈ ന വരപ്പൊടി പിന്നെ മിക്സ് പഠി അങ്ങൻത്തെതൊക്കെ കൊടുക്ക
ആ കുറുക്കി കൊടുക്കുല്ലേ
ആഹ്
ആഹ് ആ ഹ്‌ അത് നല്ലതാ മറ്റേ കുറുമ്പുല് അതാ കോറ കോറന്ന് പറീല്ലെ കുറുമ്പറുല്ലേ ആ ആ അ കൊറച്ച ആ അത് നല്ലതാ ബ്ലഡ് ഉണ്ടാവാനും ഒക്കെ നല്ലതാ ഉം ഞാൻ എറെ കുഞ്ഞിനെ മറ്റേ സൂചി ഗോതമ്പിന്റെ പാലെടുത്തിട്ട് അത് കുറുക്കിക്ക കൊടുത്തിട്ട്ണ്ട് ഉം നല്ലതാന്ന് പറ്ഞ്ഞിട്ട്
സൂചിക് ഗോതമ്പ് അര് വരിച്ചിട്ടോ
ആഹ് സൂചി കോതുമ്പോ നമ്മള് വെള്ളത്തിലിച്ചെട്ട് അത്‌ നമ്മൾ അരയ്ക്കും എന്നിട്ടത് പിഴിഞ്ഞ് നല്ലപോലെ അയ്ന്റെ പാല എടുത്തിട്ട് കൽക്കണ്ടട്ടിട്ട് വരെ കുറുക്കി കൊടുക്കും
ആഹ് ആഹ്
അത് നല്ലതായി
ഈ എൽറ്റിമിക്സിൽ അതൊക്കെ പെടു എന്നത് വറുത്തിട്ട് ഞാൻ പൊടിച്ചിട്ട് കുപ്പിലാക്കി ചിക്കൻണ്ട് അ ഒരു സ്പൂൺ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും
ആഹ് എ എന്തൊക്കെയാട അത്
അയില് പലേതുണ്ടാവും എന്താ ഒരു ബദാം ഒരു പിസ്ത അങ്ങനെ ക്കെ കൊറച്ചീസച്ചേ കോറ ന നഗരപ്പൊടി ഇണ്ടാവും അങ്ങനെ എല്ലാ പൊട്യേളും
ആ നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കണ്താ
അല്ലേ അഹ് ഇവിടെ ആയുർവേദ വൈദ്യശാല ചോയ്ച്ചാ കിട്ടും ഉം
എന്തഅയ്ന്റെ പേര്
ഹെൽത്ത് മിക്സ് ആരോഗ്യ പതിനാറ് ആ എത്രായം
എന്റെ മക്കൾ രണ്ടുപരും വലുതായി നമുക്ക് ഉപകാരപ്പെടൂലേ നമ്മുടെ ഫ്രണ്ട്സിനോ ആർ കീഴക്കെ ഇങ്ങനെ വന്ന കഴിഞ്ഞ നമുക്ക് പറഞ്ഞ കൊടുക്കാലോ എന്റെ മക്കള് ഒരാള് അഞ്ചില് ഒരാള് രണ്ടില് ഉം മക്കളൊക്കെ പഠിക്കാൻ പോകുന്നു സ്കൂള ഇട്ട് വന്ന കഴിഞ്ഞാ കുറച്ചു പിന്നെ വന്നേള്ളു അല്ല രണ്ടു ആണോ
ആഹ
ഉം സ്കൂളിട്ട് വന്ന് ചായൊക്കെ കുടിച്ചിരിക്കുന്നു ഇനി കുറച്ച കഴിഞ്ഞാൽ തുടങ്ങ ഈ ഹോംവർക്ക് കയങ്ങളയിട്ട് ഉ തുടങ്ങായി അവിടെ നിനക്ക് ആളെയള്ളോ
അല്ലേക്ക മോക്കണ്ട്
ണ്ട് ആ് ആ രണ്ടു പേര് എന്ത് ചെയ്യാ
ഏ
രണ്ടു പേര് പഠിക്കണോ
ഒരാൾ ഒന്നാം ക്ലാസ് പെൺകുട്ടി പിന്നെ മുത്തത് ആൺകുട്ടി നാലാം അശ
ആഹ് ആ അപ്പ അവര് സ്കൂള ഇട്ട് വന്നോ
സ്കൂളിട്ട് വന്നക്കണ ഞാനിപ്പ എന്റെ വീട്ടിലാണ്
ആ ഓ അവരവിടെ നിക്കുായിരിക്കല്ലേ. ഹസ്ബൻഡിന്റെ വീട്ടില് ആ അപ്പോവിടെ അമ്മ നോ അമ്മയുണ്ടോെ നോക്കാൻ.
ആ നോക്കും അതെല്ലാം നോക്കും.
ആഹ ഹ അവരെങ്ങനെ കാണണംന്ന് പറയാറുണ്ടോ?
ആ പറയാറൊക്കെ ഉണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കയാണ്. അവിടെ നിലമ്പണിക്കാരനെ
ആഹ ഹഹ് ആഹ അപ്പൊ പിന്നെ നീ എപ്പഴാ? ഒരു വയസ്സാവാറാവുമ്പോഴാ പോണേ.
അല്ല നാളെ പോയി അപ്പോ നമ്മളെ മക്കള് കൂട്ട്ന്ന നമ്മക്ക് ഇടങ്ങാറല്ലേ.
അതാണ് നമുക്ക് സൈ ഹിക്കാൻ പറ്റാത്തത്. കാണാതെ നിക്കണൊന്നും പറ്റില്ല. ഉ പിള്ളാര് അങ്ങനെ തന്നെല്ലേ ഉം പഠിപ്പി ഇത് എല്ലാം പ്രശ്നം ആരിക്കും. അല്ലേ? ഇപ്പൊ അല്ലാത്തൊണ്ട്. ഉം
എന്തൊക്കെയ കാട്ടികു
അതിപ്പോ നമ്മളെ ഒന്ന് പിടിച്ചു നിർത്തുമ്പോലെ അങ്ങനെ ആരും ബാക്കി അവര് ചെയില്ല അവര് അവരുടെ മക്കളുടെ ഇഷ്ടത്തിന് നിന്ന്കൊടു ത്തേ നമ്മളല്ലേ അവരൊക്കെ ഇരുത്തി പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യണേ. ഉ അവരെങ്ങനെ നമ്മില് വഴക്കൊക്കെ ഉണ്ടോ.
വഴക്കൊക്കെ ഉണ്ട്. ഞാൻ ഉണ്ടാവുമ്പോൾ അധികം വഴക്കിന് അല്ലെങ്കിൽ സൈലൻറുകളാണ് ണ്ട്
അതല്ലെങ്കും ശരിയ അമ്മമാരെ കാണുമ്പോഴന്നയാ അവർക്ക് പ്രശ്നം കൂ
ആഹ ഇപ്പൊ ഞാനെ കുട്ടിന്നെ ഇതാനെ ഇവനെങ്ങനായ നോക്കുമ്പോ രണ്ടാമത്തെ പെൺകുട്ടിയന്നിട്ടേ എങ്ങനന്നുള്ളേ എന്തേലും തോണ്ടൊക്കെ ചെയ്യേ അപ്പൊ മോ കണ്ടുട ഒന് കുട്ടീനെ കാട്ടുകണ് വിചാരിച്ചിട്ട് ഓളെ കാ രണ്ടാള്
മൂത്തതിന് കുഞ്ഞിൽ ഭയങ്കര
ആ ഓനു ന പക്കോനെ
അതെ ഓ അവര് ചെറുക്കന്മാരാണല്ലോ.
അപ്പൊ വേ ബി പോപ്പോക്ക ഇഷ്ടപ്പെെട്ട പെടില്ല തോന്നുണു ക ക
അതാണ് പെണ്ണുങ്ങൾക്ക് പെകുട്ടികൾന് ആൺ പിള്ളേർക്ക് ആൺ പിള്ളേര് അല്ലേ കൂടുതൽ ഇഷ്
ആ അയിനി ഇങ്ങനെ പറഞ്ഞിട്ടെ ഇടക്ക് തല്ലാണ്.
ആ ആ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ പറ്റി പോയില്ലേ ഇനിയിപ്പോ കൊച്ചിനെ ആയിട്ട്
അതെ നിർത്തിയല്ലേ സിസേറിയനർന്നോ.
സുഖ പ്രസവാന്ന് ആ ആ ആ അപ്പൊ പിന്നെ കൊഴപ്പില്ല. എനിക്ക് രണ്ടു സിസേറിയനാ.
ആ ഈ സിസേറിയൻ്റെ വേദ വേദന വല്ലാത്തൊരു വേദനയാണ് പ്രസവത്തിന് പിന്നെ അപ്പത്തന്നെ വേദന കഴിയും. മറക്കും ചെയ്യും. സിസേറിയന്റെ വേദന മറക്കൂല. ചെറിയൊരു വേ ദ ന ക്കെ ഭയങ്കര
വേദനിച്ച് വേദനിച്ച് ഉം അതേ വേദനിച്ച് ഇങ്ങനെ കിടക്കണം. മറ്റേത് അപ്പഴത്തെ ഒരു വേദ ഇങ്ങനെ വന്ന് കഴിഞ്ഞാ എല്ലാം വേദന തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് ആരൊറ്റ ഇതില അങ്ങ് തീർന്നു പോവലോ
ആ ഇത് ശരീരത്തി തീർല്ലേ അങ്ങനെ വേദന അതേ
അയ്യോ തിയേറ്ററിൽ കൊണ്ടു പോയിട്ട് നമ്മളെന്ന് വളച്ചിട്ട് ഒരു ഇഞ്ചക്ഷൻ വെക്കാനുണ്ട് നട്ടെല്ലിന് ആലോചിക്കണ്ടല്ലോ ഇനി പോവ വേണ്ടന്നോന്നു ഉഹ
ഞാന് ഇപ്പോ ഇഞ്ചെക്ഷൻ വെച്ച്ന്ന് അരക്കാനൊക്കെ പെടുന്ന അനസ്തേഷീമായിന്നില്ല അത് വെ അത് വെച്ചിട്ട് ഓപ്പസൻ കഴിഞ്ഞത് ബോധം കെടത്തിയിട്ടൊന്നുമല്ല
നിർത്താൻ അല്ലെ ആ സിസറിയം ചെയ്യണ സമയത്ത് നമുക്ക് ആ നോർമലി അതങ്ങ് ആ കൂടെ സിസേറിയൻ ചെയ്യണ സമയത്താണെങ്കിലേ കൂടെങ്ങ് നിർത്തി വിടും എന്റെയക്കെ അങ്ങനെയായിരുന്നു
പക്ഷെ ഞാനിക്ക നോക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കൊറെ ഗതി ഇട്ട് എന്നാലും
പിന്നെ ആരു ഇതാണ്ങ് തീർന്നില്ലേ
ആ അത് ജോലിയ എന്തല ഇപ്പ നോക്കണം
ആ അതെ ജോലി ആരും ജോലി ചെയ്തിട്ടന്താ
അപ്പൊ ഈ പൈസൊക്കെ എല്ലാത്തിനും ബുദ്ധിമുട്ടല്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ വർക്ക ചെയ്യെച്ചിട്ടന്നോ വർക്ക് ചെയ്യണ്ട്
എന്ത്വർക്കാടാ
ചെയേ അറില
ആ ആ
ന വവിന സിയമിയമ അങ്ങനെയൊക്കെ കേട്ടക്കണോമ്പനീട് ഒന്നും അറല്ലേ നവാബിന് സി എം ഇ എം അങ്ങനെ കമ്പനികൾല്ലൊക്കെ അങ്ങനെ പോഴസക എടുത്ത് പഠിക്കുന്നത്
ആഹ് ആഹ്
ഞൻ അതിന്റെ ഫോട്ടോ വിട്ടാനുണ്ട്
ആ ഇനി വാട്സആപ്പ് ചെയ്തുവാ
ആ നിങ്ങളെ നമ്പർ ലാസ്റ്റ് എത്രയാണ്
അറുന്നൂറ്റി പത്തൊൻപത് ആ നമുക്ക് ഇത്തന്നെയല്ലേ കൊറെേ മെസ്സേജ അല്ലേ അറുന്നൂറ്റി പത്തൊൻപത്
ആ മ പ
ആറനൂറ്റി പത്ത്
ആഹ് എന്നാ ഞാൻയിക്ക വിട്ടേണ്ട് ഫോട്ടോങ്ങൾ പറ്റിയെങ്കി ഓർതത് വരുുംണ്ട് ആഹ പചർ
ആ ആമാ ആഎന്ന എന്ന ആയിക്കോട്ടെ ശരിടാ ഉം ശരി